എന്താ വർത്താനടാ എന്താ വർത്താനടാ
എന്ത് വർത്താനം സുഖമാണ് എന്താ എന്താ പരിപാടി വീട്ടിലാണോ.
എന്താ ആ വീട്ടിലാണ്
ഓ ആയ
വീ വീട്ടിലാണ് പള്ളിക്കൊക്കെ പോവാാലെ ഇരിക്കാണ്.
ആഹ ഞാനും പള്ളിക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ് എനിക്ക് ഇന്ന് രാത്രി ഒരു കല്യാണുണ്ട്.
ആഹ ആരെ കല്യാണ
ആ ഇൻ്റെ ഒരു കൂട്ടുകാരന്റെണ് ഞാനിപ്പോ നാട്ടിലില്ല. ഞാന് കേരളത്തി ത്തിലല്ല ഞാനിവിടെ സിക്കിമിലാണ് ഇപ്പോ ഉള്ളത്.
ആ അപ്പൊ അവിടെ സിക്കിമിലാണോ വല്യാണ ഉള്ളത്.
അതെ അതെ ഇവിടുത്തെ കല്യാണാണ്.
അവിടുത്തെ കല്യാണൊക്കെ ഒരു വ്യത്യസ്ത രൂപത്തിൽ കയിക്കാറല്ലേ.
അതെ അതെ നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരം തന്നെ ഇപ്പം മാറി. കല്യാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്
ആഹ
പണ്ടിപ്പോ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് മനസ്സുകളും ഒരു യോജിപ്പിക്കാൻ വേണ്ടിട്ടാണ് കല്യാണം നടത്തുന്നുണ്ടെങ്കിലും ഇപ്പഴത്തെ കല്യാണങ്ങളൊക്കെ അതിന്റെ ലക്ഷ്യം തന്നെ മാറിയിരിക്കുന്നു. കൂടുതൽ പൈസ ചെലവാക്കുക ഇവരുടെ കൈ ഇത്ര പൈസ ഉണ്ട് ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് കല്യാണം നടത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോ
ആപ്പ കല്യാണംമക്കെ വെച്ചാല് ആഡംബര കല്യാണം പോലെ ആയിട്ടുണ്ട് കാരണം വെച്ചാല് ഇപ്പൊ അപ്പുറത്തെ കല്യാണം നടത്തണ പോലെ ഇപ്പറത്തെ നടത്തണം എന്നുള്ള ചിന്തകള ആളുകളാണ്പ്പന്ന
ആഹ അതെ അതെ ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ സംസ്കാരം തന്നെ മാറി കല്യാണം എന്നുള്ളത് കല്യാണത്തിന്റെ തലേന്ന ഒരു ദിവസം മഞ്ഞ കല്യാണം അതിനന് മുമ്പ് സേവ് തടയിറ്റ് അതുപോലെ അ ൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ച് പൈസ ചിലവാക്കില്ല അതിന് മുിായി കൊടുക്കല് എൻഗേജ്മെന്റ് നിക്കാഹ് എനിക്കറിിയ ഞാനിപ്പോ ഇതിന് മുമ്പ് ആസാമുദ്ര കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു
ആഹ
അപ്പൊ അത് വളരെ വ്യത്യസ്തമായ നമ്മളുടെ കേരള സംസ്കാരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു കല്യാണ രീതിയാണ് നിനിക്ക് അവിടെ കാണാ കഴഞ്ഞത് എന്താന്ന് വെച്ചാല് ഇത്രത്തോളം നമ്മുടെ ഇതുപോലുള്ള മഞ്ഞ കല്യാണെിൽ അല്ലെങ്ക ഇതുപോലെയുള്ള മുട്ടായി കൊടുക്ക പരിപാടി എൻഗേജ്മെന്റ് അതൊന്നുമല്ല ഒക്കെ ഒ ഒറ്റ ദിവസത്തിന്റെ ഉള്ളിൽ വളരെ ലളിതമായ
പക്ഷെ നമ്മുടെ നാള നാട്ടില് അങ്ങനെയല്ല നമ്മുടെ നാട്ടില് എൻഗേജ്മെന്റിന് വേറൊരു പരിപാടി അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് വേറൊരു പരിപാടി പിന്നെ അവ അവർക്കിള്ള വ സ്ത്രങ്ങൾ എടുക്കാൻ പോവാന് വേറൊര് ദിവസം നോക്കി വെക്കല് പിന്നെ എന്ന് വെച്ചാ കല്യാണത്തിന് പല ചെലവുകളും ആ അമ്മക്ക് കൂടുതല് വരേണ്. അതേപോലെ എ അതേപോൽ അതേപോലെ അതേപോലെ സ്വർണ സ്വർണ്ണ ആണെങ്കിൽ ചെ ചെയ്യ് അമ്മളെ നാട്ടില് ചെകയൂല അത്ര വേണം അത്ര വേണംന്ന് പറഞ്ഞ ഇപ്പ സ്ത്രീധനം ഇല്ലാ ഇല്ലാന്ന് പറഞ്ഞാലും സ്വർണം കൊടുക്കാതെ ആരും നിക്കണില്ലല്ലോ
അതെ അതെ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ സ്വർണത്തിനും പൊന്നിനൊക്കെ വളരെ വെല നല്ല കൂടി ഇപ്പൊ ഒരു ലക്ഷത്തിലേറെക്കെയാണ് ഒരു പവന് വില വരുന്നത് അപ്പാ അത്രത്തോളൊക്കെ ഇതിപ്പോ ഇങ്ങനൊരു ഏ സ്ഥിര അല്ലെങ്കി ഇതിന് സംസ്കാരായി ഇതൊര് ആചാരമായി മാറി കാര്യം ഇനി വരും തലമുറക്ക് ഇത് വളരെ നഷ്ടമാണ് അല്ലന് വളരെ ഒരു ബുദ്ധിമുട്ടാണ് ഇത് തൊടരത്തി കൊണ്ടുപോവാന്നുള്ളത്. പിന്നെ അമ്മള് കേര അമ്മള് കേരളങ്ങളിലെ കല്യാണങ്ങള് നോക്കുമ്പോ അമ്മക്കറിയാം എത്രത്തോളം ഭക്ഷണ വിഭവങ്ങള് ഉണ്ടാക്കി ക്ക്‌ അത് നന്നാ ആ അവശിഷ്ടമാക്കി കളയുന്നത്
അതെ
പിന്നാമ് പറല്ലെ അസ്സമിലൊരു കല്യാണത്തിന് പങ്കെടുത്തുന്നുള്ളത് വളരെ ലളിതമായ രീതിയിലുള്ളൊരു കല്യാണം വെറും വരന്റെ ഭാഗത്ത്ുന്ന് മുന്നൂറ്റ അൻപത് പേരും മു തിവിന്റെ ഭാഗത്ത് നിന്ന് മുന്നൂറ്റൻമ്പപത് പേരും അങ്ങനെ മൊത്തിൽ ഒരു എഴുന്നൂറ് പേര് അടങ്ങുന്ന ഒരു കല്യാണത്തിലാണ് ഞാ മ് ഇന്നാള് അവിടെ പങ്കെ എടുത്തത് ആണെന്താ വെച്ചാല് വളരെ ലളിതമായ രീതിയില് ആ ചെറിയൊരു പന്തലുണ്ടാവും പിന്നെ വരനും വധുവും സാധാ ഒരു ക ചേരിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും അവരുടെ ആചാരങ്ങളും അവരുടെ സംസ്കാരങ്ങളുമായ മുമ്പില് താമൂല് അതുപോലെ വെറ്റില്ല അടക്കൊക്കെ ഒ ണ്ടാവും പിന്നെ അതുപോലെ തന്നെ വളരെ ന്ന അ ലളിതമായ കല്യാണംന്ന് പറഞ്ഞാല് ഭക്ഷ ഭക്ഷണത് ആ അവിടക്ക് പോകുമ്പോ ഭാഗത്തേക്ക് പോകുമ്പോ സാധാ ചോറ് നമ്മളൊരു ബീഫ് കറി പിന്നെ അതുപോലെല്ല അവസാനത്തില് രസഗുള ഇതാണ് അവിടുത്തൊരു കല്യാണ രീതി എന്നുള്ളതാണ്
മ് ഞമ്മളവിടെ ഞമ്മളന്ന് പറഞ്ഞവന് അമ് അമ്മളവിടെ ചുരുങ്ങിയ ചെലവിലാണ് കൈക്കൂല മെടി ണം അതാണ് ഞമ്മക്ക് ഏറ്റ ഗുമ്മാ പറ്റുന്ന എ എന്താ ഇത് കാരണം വെച്ചാ നമ്മുടെ നാട്ട് ല് അതായത് നമ്മുടെ നാട്ട നമ്മുടെ നാട്ടിലന്ന് പറഞ്ഞാല് ആ കല്യാണത്തിന്റെ തലേന്ന് ഒരു ചോറ് കല്യാണം കല്യാണത്തിന്റെ പിറ്റേന്ന് രണ്ട് ചോറ് അതിലേക്ക് വേറെന്ത ആഹ സാധനങ്ങള് വേണെച്ചല് അങ്ങനെ നല്ല കടങ്ങളിൽ വാങ്ങിട്ട് കഴിഞ്ഞാ എ ഈ കല്യാണങ്ങളക്ക എത്ര കടങ്ങള് വാ വാങ്ങിയാലും എന്താ അവര്ക്ക് അവരെ എന്താ കല്യാണം നല്ല രീതില് ന ന കണം മപ്പ അപ്പറത്തെ വീട്ടുകാര ന കല്ലാണം നട ത്തെ പോലെ ഇപ്പുറത്തെ വീട്ടെകാർക്ക്‌ നടത്താൻന്നില്ലെ അതിമോഹങ്ങളാണ് ഇപ്പ നമ്മ പിന്നെ അ നടന്നുകൊണ്ടിരിക്കണത്
അതെ അതെ എന്റെ കൂട്ടുകാരനാ അവന്റെ കല്യാണത്രയായി അവൻന്റെ കല്യാണ ഇത്രത്തോളം വാഹനങ്ങൾ ഇ ണ്ടായിരുന്നു ഞാൻ കൊറേ മുമ്പ് വിചാരിച്ചിരുന്നന്ന് വെ ച്ചെ ഇത് ഈ അമ്മള് കാ വാഹനങ്ങളില് അല്ലാതെങ്കില് അമ്മള് വരൻ എറങ്ങുന്ന വാഹനങ്ങളൊക്കെ കൊറച്ച് ആഡംബര വന ങ്ങളക്കെയിരിക്കും അതൊക്കെ അവന്റെ കൂട്ടുകാരന്റെ വാഹനങ്ങളാന്നാ ണ് ഞാന് ഇതുവരെ മനസ്സിലാക്കിരുന്നത് പക്ഷെ ഇന്നലെയാണ് എന്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറയുന്നത്. ഇതൊക്കെ വാടക കൊടുത്ത് പിനായിരം ഇരുവതിനായിരം രൂപ ഒക്കൊ ഓരോ വാഹനത്തിനും വേണ്ടി വാടക കൊടുത്തിട്ടാണ് അവര് ഇത് പോലുള്ള കല്യാണങ്ങ അല്ലെങ്കി ഇതുപോലുള്ള ആഡംബരമായ കല്യാണങ്ങൾ നടത്തുന്നാണ് ഞാന് നിക്ക് മനസ്സിലാക്കൻ കഴിഞ്ഞത്. അപാം അത്രത്തോളം ഒരു ആഡംബരം മ റ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പ നിങ്ങള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോൺ എടു ത്ത് ട്ട് വല്ലാതെ ന്തിനാ മറ്റുള്ളവരടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് വായ്പൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഓരോരുത്തര് കല്യാണം കഴിക്കുന്നുത്. ന്നെ അമ്മടെ കാര് ആരും നമ്മടെ കാലങ്ങളൊക്കെ അമ്മടെ നാടുകളിലൊക്കെ സ്ത്രീകള് കെട്ടിക്കാനായിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ക്ഷിതാക്കൾക്ക് കാരണം അവർക്ക് പൊന്നും പണവും കൊടുക്കണം എന്നുള്ളൊക്കെ ചിന്തയിേല് പക്ഷെ ഇപ്പത്തെ കല്യാണത്തിന് ആണു ങ്ങൾക്കാണ്. ങ്കിൽ വരന്മാർക്കാണ് കൂടുതൽ ചെലവ് വരുന്നത് കാരണം അത്രത്തോളം അങ്ങന ഒരു ആചാരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംസ്കാരമായി നമ്മുടെ കേരളത്തിൽ മാറി എന്നുള്ളതാണ് നമ്മള് നമ്മള് കല്യാണത്തില് വ്യത്യസ്തമായ വിഭവങ്ങൾ. പത്ത് മുപ്പതൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടും. അത് ഒരു അവശിഷ്ടമാക്കി കളയുന്ന രീതിയിലേക്ക് എ കയും അതിനനുസരിച്ചുള്ള അത്രത്തോളം പണം ചെലവാക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മള് ഞാൻ പറലേ ഇപ്പൊ നാളെനിക്ക് ഞാനിപ്പ ഇന്ന് രാത്രി സിക്കിമിൽ എനിക്ക് കല്യാണം പറഞ്ഞു ആ സിക്കിമിലികല്യാണം എന്നുള്ളത് വളരെ ലളിതമായ കല്യാണമാണ്. ഞാൻ നേരത്തെ ആസാമിലെ കല്യാണത്തിന് സൂചിപ്പിച്ചച്ച അത്ര പോലും ഒരു ആഡംബര കല്യാണമല്ല കാരണം സാധാ ഒരു ചോറ് വറും ബീഫ് റി മാത്രം ചെറിയരു പന്തലുണ്ട് അവന്റെ വീടിന്റെ മുറ്റത്ത് ഒരു അഞ്ഞൂറ് പേരടങ്ങുന്ന ഒരു കല്യാണാണ് അവർതുപോലെ ആഡംബര വാഹനങ്ങളൊന്നും അവരറക്കുന്നില്ല അവരെ വീട്ട വീട്ടുകളുള്ള സാധാ ബൈക്കിലാണ് അവര് എന്താക്കുന്നത് വളരെ വധുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പ അത്രത്തോളം ഒരു ലളിതമായ കല്യാണങ്ങൾ അല
അതെ പിന്നെ കല്യാണത്തിന് കല്യാണത്തിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പ പരസ്പരം ബഹുമാനിക്കുക. പിന്നെ വിശ്വസിക്കുക. ചെയ്യുന്ന അളവായിരിക്കാണ് കല്യാണം അല്ല അതെ സ്വാഭാവിക മൂലനിർണയങ്ങൾക്കും എന്നിവ നമക്ക് നല്ല കല്ല്യാണം വരുന്നത് പിന്നെ കുടുംബങ്ങള്ൾ പിന്തുണ പി പിന്തുണച്ച് കണ്ട് ഉള്ള കല്യാണമാണ് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാനുമണ കല്യാണം നടക്കുന്നത്. പിന്നെ പരസ്പരം മനസ്സില കി ക്കൊണ്ട് നമ്മള് എന്താ മുന്നോട്ട് പോണ ജീവിതമാണ് കല്യാണം അല്ലാതെ അതെ പരസ്പരം കല്യാണം കഴിക്കുന്നത് എ വെച്ചാ പിന്നെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങുണ്ടാവും. സാമ്പത്തിക സൗകര്യെ കുറിച്ച് തുടർന്ന് സംസാരിക്കുകയും ചെയ്യണം പിന്നെ വിവാഹത്തിലെ സാമ്പത്തിക ചടങ്ങല്ല വിവാഹത്തിള്ള കാര്യങ്ങളാണ്. ഞമ്മൾ നടത്തേണ്ടിയിരിക്കുന്നത്. ഉം
അത്ങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിന്റെ ലക്ഷ്യങ്ങൾ തന്നെ ഇപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടും മനസ്സുകൾ ഒരുമപ്പിക്കുക. അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ ഒന്നിപ്പിക്കുക. ത്തിലാണ് ആദ്യം നമ്മൾ കല്യാണങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നിലവിൽ കല്യാണങ്ങ മാറിട്ട്ന്റെ കയ്യിൽ എത്രത്തോളം പൈസ ഉണ്ടെന്ന്. ജനങ്ങൾ അറിയണം ഞൻ എത്രത്തോളം ഉഷാറാണ് അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം പൈസക്കാരാണ്. മറ്റുള്ളവരുടെ കല്യാണം. ത്ര എത്രത്തോളം നടത്തിയ അതി വല്ല ഉഷാറായിട്ട് എന്റെ കല്യാണം നടത്തണം. അതുപോലെ ഒരു മത്സരീതിയിലേ അല്ലെങ്കിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിലേക്ക് മാത്രമാണ് ഒരു കല്യാണം നട തുന്നതിലേക്കെ മാറിക്കഴിഞ്ഞു പോ ചിന്താഗതി തന്നെ മാറി എന്നുള്ളതാണ്.
ഇതിന്റെവാസിന്നെ എന്ത വെച്ച കല്യാണം നടത്തിയ പ്പ അവനക്ക് പോകാനുള്ള വാഹനത്തി തന്നെ അറുപത് അറുപതിനായിരം രൂപ വാടക വെച്ചിട്ടാണ് ആ കാറുകളൊക്കെ വാങ്ങയാറ്. അത് ഒറ്റ ദിവസ ത്തെ അ അതൊക്കെ ആഡംബര കല്യാണാണ്. അപ്പൊ ഞമ്മക്കിപ്പോ ചെറിയ രീതിയിൽ കല്യാണം നടത്താൽ നമ്മെ ക്കെ കൊഴപ്പൊന്നുല്ല. മറ്റുള്ള മറ്റുള്ളോരേ മുന്നിലിത് ഞങ്ങള് വെല്യായാളുകളാണ് ഞങ്ങൾക്കിത്ര. പൈസ ഇണ്ടൊന്നെക്കെ വിചാരിച്ചു കണ്ട ഒന്നും ചെയ്യാതിരിക്കാനാണിപ്പയിക കല്യാണങ്ങളൊക്കെ നടത്തണത്. കാരണെ വെച്ചാല് പിന്നെ എത്രത്തോളം കടങ്ങള് വീട്ടാനൊ വീട്ടാ വീട്ടാ ൻ കഴിയൂല. ജീവിതക്കാലം മുഴുവനും കല്യാണത്തിന്റെ കടങ്ങളായിട്ടങ്ങനെ മാറും. ചെലർക്ക് വീടുണ്ടാവില്ല. ആ വീടില്ലാതെ തന്നെ അവർക്ക് ആഡംബര കല്യാണം നടത്തെണം പിന്നെ അവർക്ക് നല്ല മണ്ഡപങ്ങള് വേണം. അങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോ മുന്നോട്ട് പോണെ.
അതെ നിങ്ങള് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നെത്. എന്റൊരു കൂട്ടുകാരൊണ്ട്. അവന്റെ അനിയത്തിടെ കല്യാണത്തിനുമ നടത്താവേണ്ടിട്ട് അവന്റെപ്പ പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തു. മറ്റുല്ലാടത്തൂന്ന് ബാങ്കുകളിൽ നിന്നൊക്കെ വായ്പ എടുത്തു. എന്നിട്ട് അ ടക്കാൻ കഴിയാത്ത രീതിൽ ഇപ്പോ പൊറ്തിമുട്ടാണ് അവെരടെ കുടുംബം. ഞങ്ങെള് കല്യാണത്തിനെപ്പറ്റി പറയണോ പറയണ്ടാന്ന്വെച്ചാല്. നമ്മെടെ നമ്മെടെ കേരളത്തിന് ഒരു സാഹചര്യം വെച്ചിട്ട് നോക്കിട്ട് നമ്മുടെ വധുക്കൻ വധുക്കൾക്ക് നമ്മുടെ വധു വരന്മാ വീട്ടുക്കാരുടെ കൊറെ നിബന്ധനകളൊണ്ട്. ഡിഗ്രി കഴിയണം, പി ജി കഴിയണം, വീ ട്ടില് വെല്യാ മുതിർന്നാളാകൻ പാടില്ല, ഉത്തരവാദിത്വം അത്രം ഇല്ലാത്ത ആളാവണം, നല്ല ജോലി വേണം, എന്നാ അവർ അവെരുടെ ഒരു സാമ്പത്തിക രീതി അല്ലെങ്കിൽ അവെരവരുടെ ഒരു ജോലി അല്ലെങ്കി അവെരുടെ ഒരു ഡിഗ്രി പി ജിയെ കുറിച്ചൊന്നു അവർ ചിന്തിക്കുന്നില്ല. അവര് നേ രെ അവെരുടെ വരന്മാർക്കെതിരെ അല്ലെങ്കിൽ അവർ വരന്മാരായി വെരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കെ തിരെ എത്രത്തോളം ഡിഗ്രിയൊണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വിദ്യാഭ്യാസമൊണ്ട് എത്ര ശമ്പളമൊണ്ട് അവെരുടെ വീട്ടിലെ സാഹചര്യം എന്താണ് അവര് വീട്ടിലെ മുതിർന്നയാളാണോ അവർക്ക് ഇനി കെട്ടിക്കാൻ അനിയത്തിയമാരുണ്ടോ വീട്ടിലെ ഉത്തവാദിത്തങ്ങൾ ഏറെയുണ്ടോ ക്ക് നിബന്ധനകളാക്കി കൂടുതൽ ചോദിച്ചറിന് മ ശേഷമാണ് നമ്മടെ നാട്ടിലെ ഓരോ വധുക്കളിപ്പ വരന്മാരെ നിശ്ചയിക്കുന്നത്.
ഇപ്പത്തെ കല്യാണം എന്ന് പറയണ ഭയങ്കരയെന്താ പറയ്ക. ശ്രദ്ധിച്ചുകണ്ട് ചെയ്യണം. കാരണം വെച്ചാല് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു പോണവസ്ഥകളും ആയിട്ടുണ്ടിപ്പോ. ആന്ന്ച്ചാ അവരത് അതും അത് അ റും പ്രണയത്തിലായിരിക്കും. പിന്നെ പ്രണയത്തിലായിരിക്കു ആയിരിക്കുമ്പോമ്പോ ആയിരിക്കാത്തന്നെ. നമ്മളെ അതായത് അറേജ മാരേജിന് സമ്മതിക്കേണ്ടി വെരും. പിന്നെ അവര് കല്യാണത്തിന്റെ ശേഷമാണ്. പ്രണയ ഈ പ്രണയിച്ചാളുകളൊക്കെ ചാടിപ്പോവലും മറ്റൊള്ള കാര്യങ്ങള് ചെയ്യണാ. അപ്പ നമ്മള് ഇത്രയും ചെലവ് ചുരുക്കിടാണ് കല്യാണം നടത്തായെന്റെ ഒരു അഭിപ്രായം.
അതെ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ കല്യാണങ്ങളിപ്പ സ്ത്രീകൾ അല്ലെങ്കിൽ വധുക്കന്മാരൊക്കെ ഇതുപോലെയുള്ള പ്രവ ർത്തനങ്ങൾ ചെയ്യുന്നത് അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ ഉപ്പമാർക്ക് അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാർക്ക് സാമ്പത്തിക രീതിയില് വളരെയധികം ചെലവുണ്ടാക്കുകയും എന്നയിവരിതൊന്നും ചിന്തിക്കാതെ അവെരുടെ പഴേ കാമുകന്റെ കൂടെ ഒഴിച്ച് ഒളി ച്ചോടുന്നരവസ്ഥക്ക് നമ്മെക്ക് കാണാൻ കഴിയും. നിങ്ങള് നേരത്തെ പറഞ്ഞപ്പോലെത്തന്നെയ ഇപ്പ നമ്മള് കല്യാണത്തെപ്പറ്റി പറയുമ്പോ കല്യാണത്തിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോലെത്തന്നെ ഓരോ വധുക്കന്മാരും പറയുന്ന നിബന്ധ നൾ കേട്ടാ തന്നെ നമ്മെ ക്ക് വ വരന്മാരിവെടെയില്ലാത്തവസ്ഥയാണ് ഏ.
ഇപ്പൊ നമ്മുക്കി പെണ്ണ്തെരഞ്ഞ് തെര്ഞ്ഞ് തെര്ഞ്ഞ് തെരെഞ്ഞ് കിട്ടാതായിട്ടൊണ്ട് അറിയോ?
ഓ ഞാ ഇപ്പഴത്തെ സാഹചര്യ വെച്ചാല് ലിവിംഗ് ടു ദേ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിന് അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ കല്യാണം. അല്ലെങ്കി പെണ്ണിനെ അല്ലെങ്കിൽ വധുക്കളെ സെറ്റാക്കിട്ട്. ശെരിയാക്കിട്ട് അവരങ്ങ് അ തുപോലെയുള്ള കല്യാണങ്ങളിലാണ് അവർ ഏർപ്പെടുന്നത്. അല്ലാതെ സാധായിവെര് ഇവർക്കറിയില്ല ഇവെരുടെച്ഛനമ്മമാരു എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാ ണൊരു വരനെ കിട്ടിയത്. അല്ലാെങ്കി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര പൈസ സമ്പാദിച്ചത്. ട്ടാണ് ഇത്രത്തോളം ഒരു കല്യാണം നടത്തിയെന്ന് അവർ ചിന്തിക്കുന്നില്ല. അവർ അവെരുടെ വെ വെ കാമുകന്മാരുടെ കൂടെ ഒളി ച്ചടുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്കിത് അടു ഒര് സമയത്ത് വിളിക്കാം. അല്ലാന്നൊണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോളക്കെ നമ്മെക്ക് ചർ ച്ചെയ്യാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ ഷെരി. ഷെരി അവസാനിപ്പിക്കാം നന്ദി